ഹായ് ഹായ്.
ആഹ് കേക്കുന്നുണ്ടാ? എന്താ വിശേഷം?
എന്നാ വിശേഷം ഇങ്ങനെക്കെ പോന്നു. എന്താ വൈകുന്നേരം എന്ന പരിപാടി?
ഞങ്ങള് ദേ ബീച്ചിൽ ഒക്കെ പോയിട്ട് വന്നിട്ടുള്ളു.
ആഹ് ഹ ഇന്ന് അടിച്ചു പൊളിച്ചോ പോയി.
ഏഹ് റിസൾട്ട് വരണ ദിവസമല്ലേ കുട്ടികളെ
ആഹ് ഹ ഹ ഇന്ന് വ ആഹ് ആ വന്ന് ഇന്ന് വരുമല്ലോ അല്ലേ റിസൾട്ട് ഒക്കെ അറിഞ്ഞോ?
ആഹ് റിസൾട്ട് ഒക്കെ അറിഞ്ഞു കുഴപ്പമൊന്നുമില്ല.
ഇല്ല ആഹ് അയിന്റെ സന്തോഷത്തിലാ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയി ആഹാ എന്നിട്ടോ ബീച്ചിൽ പോയതേ ഉള്ളോ പുറത്തൊന്നും
ആഹ് പിന്നെ എന്തോന്നാണ് മഴ കേക്കൊക്കെ മുറിച്ച് പിന്നെ മഴക്കാറ് കണ്ട് അപ്പാ ഏഹ് എവിടേക്കും പോയില്ല പിന്നെ ബീച്ചിൽ പോയിട്ട് വേഗം പോന്നു
പൊന്നോ ആഹ് ഹാ ആഹ് എന്തായാലും സ്പെഷ്യലായിട്ട് എന്തേലും ഉണ്ടാക്കി കൊടുത്തോ കേക്ക് എന്നതാ ഉണ്ടാക്കിയതാണോ
അല്ല കേക്ക് വേടിച്ചതാ ഇന്ന് റിസൾട്ട് വരണ കാരണല്ല അല്ലെങ്കിലും ഇന്ന് സ്പെഷ്യലന്ന ആക്കിയത് ഇന്ന് ഫ്രൈ ഡ്രൈസും ചില്ലി ചിക്കാനുക്കെ ആണ് ആക്കിയത്
ആഹ് ഹ ആഹ് ഹ്
മ് അവർക്ക് അങ്ങനെത്തെ ഫുഡൊക്കെണു ഇഷ് അങ്ങനത്തെ ഫുഡാണ് ഇന്നാക്കിയത് മ് ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോ ദേ മഴ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് നല്ല മഴക്കാറും കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഒരു ഏഹ് ശമനണ്ട് ഇനിപ്പ അത് രാത്രിക്ക് നല്ല മഴണ്ടാവുന്ന് തോന്ന്ണ്ട് കണ്ടി
കണ്ടിട്ടേ ആഹ്
സ്പെഷ്യൽലുണ്ടായിരുന്നേ
എടാ ഒ ചായേ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാരുന്നു.
അതെ. ആഹ് ഇവടെ ചായക്കിവര് പിന്നെ എന്തൊക്കെയുണ്ടാക്കി ഞാൻ.
പേ എന്നതാ ഉണ്ടാക്കിയതിന്ന്.
ഇന്ന് നഗട്സാണ് ണ്ടാക്കിയത് നമ്മള് ഈ ചിക്കനൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കും ആഹ് അവര്ക്ക് അങ്ങനത്തതൊക്കെ ഇഷ്ടണ്ട്. അപ്പ ബർഗർണ്ടാ തരാനാണ് പറഞ്ഞത് ശെ ബർഗർ കറണ്ട് പോയിം വന്നും നി ക്കണകാ പിന്നെ ബർഗർ ബണ് നമുക്ക് ഓവനി വയ്ക്കാൻ പറ്റൂല്ല.
പറ്റത്തില്ല ആഹ്.
നാഗഡ്സ് ഉണ്ടാക്കി
അത്ശെരി
ലായമതി.
മതി മ്മ്.
തന്നെ വേണന്നൊന്നുഇല്ല.
ഇല്ല ആഹ് ഇന്ന് പിന്നെ വെ കേക്കിന്റെ ഒന്നും ഇല്ലാരുന്നോ?
ഏയ് കേക്കൊന്നും ഉണ്ടാക്കിറ്റില്ല ഇത് വെറുതെ സ്പഞ്ച് ഉണ്ടാ വിജാരിച്ച് പിന്നെ ഇന്ന് എന്തോന്നാണ് എനിക്ക് വേറെ ഹാമ്പറിന്റെ മൂന്ന് വർക്ക്ണ്ട്. അപ്പ കേക്കിന്റെ ഓർഡർ ഒന്നും എടുതിട്ടില്ല അത് അവർക്ക് സാ സാധനങ്ങള് കസ്റ്റമൈസ്ഡ് ഹാം പറ അപ്പ അതൊക്കെ സാധനങ്ങള് വേടിക്കാ നും നമ്മള് ഇന്ന് കൊറെ പൊറത്തായിരുന്ന്. അതിലെ ഷൂവ് ആഹ് ഷൂ അപ്പ ഞാനെ ഇന്ന് ഓ ഒരു ഞാൻ ഇന്നലെത്തന്നെ വന്നിട്ടാണ് ഓർഡറ് ക്ലോസ്ഡ്ന്ന്‌ പറഞ്ഞിട്ട് ട്ടുണ്ടായിരുന്നു. മ് നോട്ടുകളൊന്നും എട്ത്ത്ണ്ടായിരുന്നില്ല, അവര്ക്ക് സാധനങ്ങള് കൊറേ വെടിക്കാനിണ്ടാര് ഒരു വീട്ടിക്ക് തന്നാണ് മൂന്നു ഹാബെറും. അപ്പ അതില് മൂന്നാൾക്കും മൂന്ന് തരാണ്.
അത് ശെരി ആ ആ ഹാ ഹാ
ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് കണ്ട്‌ കസ്റ്റമൈസ്ടാവ്മ്പോ അങ്ങനൊരു ഇതുണ്ട് അവര് കണ്ട് അവര്ക്ക് നമ്മ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവര് ഇഷ്ട്ടോള്ളത് പറഞ്ഞാ അതാ വേടി ക്കാൻ പറ്റുള്ളൂ. പ്പ അതവര്ക്കിഷ്ട്ടപ്പെടണ വരെ നമ്മള് ഇതന്നെ മാറ്റി മാറ്റി
അടുത്താണ്.
ആ അപ്പ നമ്മടെ സമയം പോകും, ചെലപ്പം നമ്മള് വിളിക്കുമ്പോ അവര് ണ്ടാവൂല. ഉം അപ്പ ഇന്ന് രാവിലെ പോയിട്ട് ഉച്ചക്ക് ശേഷാണ് വന്നത് രാവിലെ ഫുഡോക്കാക്കിയെ ച്ചിട്ട് പോയി വന്ന്ണ്ടാ വര്ക്ക് നഗടസ് ഒക്കെ ണ്ടാക്കിയിട്ട് അങ്ങനെ നേരെ ബീച്ചിൽ പോയി ബീച്ചി പിന്നവിടുന്നു കൊറച്ചു നട ഇക്കാനൊള്ളപ്പോ ബീച്ചി പോക്ക് പിന്നെ ഇവിടെ സ്ഥിരള്ളതാണ്
അത് ശരി ആ ആ ആ പ്പോ അവിടുന്നധികം ദൂരമില്ലേ
ഇല്ല കൊറച്ച് നടക്കാനൊള്ളു ഒരു മിനിമം ചാർജ ഓട്ടോർഷക്ക്‌ ക്ക്‌ മിനിമം ചാർജാണ് ഓട്ടോർഷക്ക്
ആ ഹാ ഹാ ഇല്ല ഇല്ല ആ ഹാ ഹാ ഉം അപ്പോ പിന്നെ എടക്കെടക്ക് നമുക്ക് പോകാം ലെ
ഞങ്ങള് രാത്രിയൊക്കെ മിക്ക ദിവസോം പോവാ ണ്ട് രാത്രിയധികം തിരക്ക്ണ്ടാവൂല അല്ലാത്ത സമയത്തെ പാർക്കക്ക്ള്ള ബീ ച്ചായോണ്ട് നല്ല തെരക്കൊണ്ടാവും
തെരക്കുണ്ടാകുമോ ഉം ആ ആ
കടകളും കുഞ്ഞി കുഞ്ഞി കടകളാ
ആ ആ ആ അതു ശരിയാണ് വൈകുന്നേരം ചൂടൊക്കെ ആവുമ്പോതേനും അവിടെ
ആ അവിടെ പോയിരുന്ന കാറ്റ് റ്റു കൊണ്ടിരുന്ന നല്ല സുഖല്ലേ
ആ അങ്ങനെ നിങ്ങക്ക് എങ്ങനെ ഉണ്ട് അവിടെ ചൂടൊക്കെ
ചൂടായിരുന്നു റം ബ്ബെ ഇപ്രാവശ്യത്തെ ചൂട് മഴ ചാ പെയ്തിട്ട് ഇപ്പൊ ചൂട് കൂടീന്നാണ് തോന്ന്ണത്
അത് ശെരി ആ
മ് എന്നാലും ഇപ്പൊ ഇന്നലത്തെ മഴ ക്ക് കുറച്ച് ശമനം ഇണ്ട് ഇന്നാളൊക്കെ മഴ പെയ്തപ്പോ നല്ല ചൂടായിരുന്നു
പെയ്ത് കഴിഞ്ഞപ്പോ ചൂട് കൂടി ഹ ഹ ഹ
പിന്നെ മോളിൽ ഷീറ്റടിച്ച് ട്ട് ള്ള കാരണം നമ്മുക്ക് അധികം ചൂട് ഉണ്ടാവൂല
ആ ആ ആ ആ
എന്നാലും ചൂട് ഇണ്ട്
പിന്നെ പിന്നെ ഈ ഡ്രിങ്ക്സ് ഐറ്റം ഒക്കെ ഉണ്ടാകോ
ഞാനങ്ങനെ
അല്ല നമ്മളെ വീട്ടില് ആരെങ്കിലും ഒ ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്
ആ ഞാ മാങ്ങ വെച്ചിട്ട് ഒരു സാ ദനം ഉണ്ടാക്കാം മാങ്ങ അരിയാ മാ മേഗോസ് മംഗോന്നാ അയിന്റെ പേര് മാങ്ങ അരിഞ്ഞി ട്ട് വെക്കാം മാങ്ങ അരിഞ്ഞത് അതെ പോലെ മാങ്ങയുടെ പൾപ്പ്‌ മാങ്ങ ചെറുതായി അ ഇയാ അത് നീക്കിയെക്കാ ന്നിട്ട് മാങ്ങ പൾപ് യ്യാ നല്ലോണം അരച്ചെടുക്ക. എന്നിട്ട് അരച്ചതിക്ക് ങ്ങാ പാലില്ലേ തേങ്ങാ പാലന്നെ വേണംന്നില്ല. പശുവിൻ തൂപലായാലും മതി അതൊഴി ച്ചിട്ട് നല്ലോണം മിക്സ്‌ ചെയ്യാ പ്പം നമ്മക്ക് ജ്യൂസ്‌ പോലെ ആവും. അത് മാങ്ങാ അല്ലെങ്കിൽ പാലിൽ ജ്യൂസ്‌ അടിച്ചാലും മതി
പാലാണോ എടുക്കുന്നെ
ആ അത് നമ്മള് ചെലോര്പറയും പേക്കറ്റ്പാൽ കാച്ചര് - ത് ന്ന് അത് നമ്മ - ഇതെങ്ങനെ ആണോ വിശ്വാസത്തി -
ചെയ്ത മതി. ഇത് പാല് പ്പിക്കൊന്നും വേണ്ട. അല്ലാതെ സാധാ
അല്ല ഈ സാധനം ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം തണുപ്പിക്കണം. ഇതിപ്പോ നമ്മള് പെട്ടെന്നൊക്കെ ഗസ്റ്റ്‌ വരാണെങ്കിൽ തണുത്ത പാലിൽ അടിക്കണത നല്ലത്. ആ ഈ തണുത്ത പാലില് അടിച്ച് ത്ത് പിന്നെ ഈ ചൗവരി വേവി- ച്ചതും ഇട്ട് കൊടുക്ക. അങ്ങനെ വേണങ്കിൽ മാങ്ങ മാത്ര അരിഞ്ഞിടാ ഈ ജ്യൂസില് എന്നിട്ട് ഈ ചൗവരി ഇടാ പിന്നെ കുറച്ചു കസ്ക്കസും ഇടാ അങ്ങനെ വേണേങ്കിലും കുടിക്ക അല്ലെങ്കിൽ നമുക്ക് എളനീരില്ലേ എളളനീർ ന്റെ എന്തോന്നാണ് ഉള്ളിൽത്തെ കഴമ്പ് വേണെങ്കിലും താ ആ അങ്ങനെ വേണെങ്കിലും കുടിക്കാം. നല്ല ടേസ്റ്റ്
ആ നമ്മള് മധുരമൊക്കെ നമ്മളെ ആവശ്യത്തിന് ഇടണമായിരിക്കും
ആ അത് നല്ല മധു മധുരള്ള മാങ്ങാണെങ്കിൽ നമ്മള് അധികം ഇടേണ്ടി വരൂല മാങ്ങ കടിക്കാനും പ്പണ്ടെല്ലൊ അപ്പാ അധികം മധ്‌രടണ്ടാവ്ശ് ല്ലാ അല്ലെങ്കില് നമ്മള് കണ്ടൻസ് ട് മിൽകോ അല്ലെങ്കില് പഞ്ചസാരെ പാൽപൊടിയോ അ ഒക്കെ അഹ് ഇട്ടൊട്ത്ത മതി.
ഈ മിൽക് മെയ്ട് വെല്ലോം ചെയ്യ ചേർക്കാൻ പറ്റൊ?
ആ മിൽക്ക് മെയ്ഡ് ചേർക്കാ പക്ഷേ അപ്പം നല്ല മധുരാവും മിൽ ക്മെയ്ഡക്കെ ചേർ ക്കുമ്പെ. ഞാൻ ചെലേപ്പൊക്കെ ഞാൻ ഇനിക്ക് പൊതുവെ ഞാൻ മധുരം കൊർ വാ യൂസെയ്യാ അതോണ്ട് ചെലേപ്പം കൊറച്ച് പഞ്ചസാര ഇടൊള്ളൂ. അല്ലെ ങ് പഞ്ചസാര ഇടൂല
ആഹാ ഈ മാങ്ങ നമ്മള് എങ്ങനെ കയ്യും വേനെ ജൂസറില് ജൂസ് ഏ അങ്ങനെ ചെയ്യുവാണൊ അതൊ അല്ലാതെ നമ്മളടിച്ച് പിഴിഞ്ഞെടുക്ക് ഉം
മാങ്ങാ അന്നാണ് ജൂസർല്ട്ട്ട്ട് നല്ലോണരക്ക അ തീക്ക് പാലൊയ്ചൊട്ക അല്ലെങ്കില് അരച്ചതിക്ക് പാലൊയ്ച്ച് മിക്സെയ്താലും മതി അരച്ച ഒന്നിച്ചരച്ചാലും കൊഴ് പ്പല്ല നമ്മടെ സൗകര്യ തിനൻസരിച്ച് നമുക്ക് ഇഷ്‌ടള്ളതു വോലെ ച്
ആ അപ്പൊ നമുക്കി മാങ്ങെ ൻ്റെ ടേസ്‌സ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിക്ക്ന്നെ അല്ലെ
ആഹ് ആഹ് മാങ്ങടെ ടേസ്റ്റ് മാങ്ങ അതെ പോലെ പാല് തേങ്ങാപാലാണെങ്കില് അപ് എന്ത് വേറെ ടേസ് താണ് അപ്പാ എന്തുന്നാണലെ നീര്ട്ടാലും നല്ല ടേസ്റ്റ്ണ്ടാവും പശൂം പാലിലാണെങ്കിലാണ് നീ ത്‌ട്ണെയ്ലും നല്ലത് മാങ്ങ അരിഞ്ഞതും പിന്നെയി ചവ്വക്കിങ്ങനെ ചവ്വ ഇങ്ങനെ ഒരു ചുയി ടേസ്റ്റ ഞമ്മളങ്ങനെ ചവച്ച് ഇതാവുമ്പളൊരു ഇങ്ങനെ ബബിൾഗം പോലേ പോലെയാണ് അതാവുമ്പൊ നല്ല ടേ
ടേസ്റ്റ് ആണ് പുള്ളർക്കൊക്കെ ഏ മാങ്ങാ ഒക്കെ ടേസ്റ്റ് ആ രുചി വരുമ്പോഴേക്കൊക്കെയേ അങ്ങ് ഇച്ചിരി കൂടുതലാകുമ്പോ ഇതിനു വലിയ മടിയ മാങ്ങാ ഒകെ കഴിക്കാനൊക്കെ വലിയ മടിയാണേ അതേപോലെ ഈ കൈതച്ചക്ക എങ്കിൽ അതുകൊണ്ടെന്തേലും ഇതുപോലെ എന്തേലും
ആ കൈതച്ചക്ക വെച്ചിട്ട് ഞാൻ ഇവർക്ക് എന്തോന്നു ആണ് അത് ഫ്രീസ് ചെയ്യും കൈതച്ചക്ക പിഴിഞ്ഞിട്ട് ഫ്രീസ് വെക്കും അന്നിട്ട് അത് പിന്നെ ജ്യൂസ്റിൽ ഇട്ട് അടിച്ചിട്ട് അതിനെ എന്തോന്നണു ചിലപ്പോ ഞാൻ അത് ക്രീമന്റ- കോലിട്ട് വെച്ച് ആ പാത്രം പോലെ കിട്ടുവല്ലോ ബോക്സി അതിലൊരു തേച്ചു കൊടുക്കും അരച്ച് കൊടുക്കും അപ്പോ നല്ലപോലെ അരയും എന്തൊന്നാണ് ഫ്രീസ് ചെയ്തിട്ട് അരക്കുമ്പോൾ നമ്മള് സാധാ ഇതാവുമ്പോൾ നമ്മളായിരിക്കണം ആര് നമ്മള് ഫ്രീസ് ചെയ്- കഴിഞ്ഞാല് നമ്മളരിക്കണ്ട അപ്പ അവരെ വൈറ്റിക്ക് എല്ലാം പോവും അതിന്റെ ഞാരും ഒക്കെപൊയ്ക്കോളും അല്ലെങ്കിൽ ജൂസ വെറുതെ ജൂസാക്കി കൊടുത്ത അവർ കുടിക്കൂലല്ലോ
കുടിക്കത്തില്ല അവര് പിന്നെ അരിക്കും അരിച്ചാലും പൈനാപ്പിൾ ആവുമ്പത്തേന് ഭയങ്കര കടു- തി ന് അവര് വരാൻ പാട
ആ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ക- ഉണ്ടാക്കിട്ട് ഐസും കട്ട പോലെ ആകും പൈനാപ്പിൾ കഷ്ണങ്ങൾ വന്നിട്ട് അത് പച്ചവെള്ളത്തിൽ അടിച്ചിട്ട് ഈ ഐസ്ക്രീമിന്റെ രൂപത്തിലാക്കി കൊടുത്ത് തല്-
മതി ആഹഹ ആ അപ്പ അങ്ങന ആുമ്പോ നമ്മളരിക്കണ്ട ആവിശ്യം ഒന്നുല്ലല്ലേ
നല്ലോണം അരയും നമുക്ക് അത് ജൂസുപോലെ കുടി ക്കാനും പറ്റും ജ്യൂസുകുടിക്കുമ്പള് നമുക്ക് തോന്നൂല്ലാ. ഇത് പൈനാപ്പിൾ ജ്യൂസാണെന്ന് തോന്നൂല്ല ല്ല നല്ലൊരു ക്രീമി ടേസ്റ്റൊള്ളൊരു ജ്യൂ ജൂസ് കുടിക്കണ പോലൺ ണ്ടാവും. നല്ലോണ നല്ല മിക്സിയില് നൽ ല്ലോണം അരക്കണം
ആ ആ ആ അത് നമ്മളിപ്പെ ജ്യൂസറിൻ്റാത്ത് ത്തായാലും അടിച്ചാ മതിയല്ലോ. അല്ലേ
ആ മതി മതി
മതിയാ ആ ആ പിന്നെ മധുരൊക്കെ നമുക്ക് ക്ക് ആവ
ആവശ്യ ഉണ്ടെങ്കില് ഇടാം. ചില പൈനാപ്പിളിനൊക്കെ നല്ല മ ധുരണ്ടാവും. ഞാൻ ഇവിടെ മധുരം പൊതുവേ കുറവാണ്.
ആഹ ആ ആ ആ പിള്ളേരാവുമ്പോ അവർക്ക് മധുരം വേണം
ഇവടെ ഉപ്പും എരിവാണ് കൂടുതൽ വേണ്ടത്. മധുരത്തിനോട് തീരെ താൽ പര്യല്ല. ഈ മാങ്ങ ഉപ്പും മുളകും ഇട്ടു തിന്നാ. അങ്ങൻത്തതാണ്. മധുരത്തില് മിഠായികളാണ് ഇഷ്
ഉം ഉം ആയ് പച്ചമാങ്ങ മറ്റേ ഉപ്പും മൊയ്ൻ്റകത്ത് തുണിക്കാത്ത് വച്ച് അടിച്ചല്ലേ
ആ അതൊക്കെ തന്നെ. എന്നാ ശെരി
ആ ആ ശെരിയെന്നാ. ഓക്കെ